ആഹ് പറയ്
ആഹ് മഴയുണ്ടോ അവിടെ
ആഹ് ഇന്ന് ഉണ്ടായിരുന്നു ഉച്ചക്ക് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു
ആഹ് ഇവിടെ ഇന്നലെ തൊട്ടേ മഴയായിരുന്നു കേട്ടോ ഇവിടെ മു റ്റം മൊത്തം അങ്ങ് വെള്ളമായങ്ങ് ചൂടായിരുന്നപ്പം ആഹ് മൊത്തം വെള്ളമായിരുന്നു കേട്ടോ ഓടെ വരാനായിട്ട് എല്ലാരും ഇങ്ങനെ അപേക്ഷ കൊടുക്കണോന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നാലേ ഇനി ശരിയാവത്തോള്ള് എന്ന് പറയുന്നു
ഉം ഉം ഓട വന്നാ കൊറെ വെള്ളോമൊക്കെ അങ്ങ് പോവൂല്ലേ
ആഹ് ആണ് ആണ് അത് കൊറച്ചു പേര് സമ്മതിക്കത്തില്ല പിന്നെ കൊറച്ചു പേര് അത് അങ്ങനെ താല്പര്യായിട്ട് മുന്നോട്ട് വ വരുന്നുണ്ട്
ഉം അതെന്താ സമ്മതിക്കാത്തേ
സമ്മതിക്കാത്തത് ആ കുറച്ചു പേർക്ക് അങ്ങ് അവർ അവടെ വീടിന്റെ ആ അറ്റം വരെ ഓട വേണോന്ന് പറയുന്നത് അപ്പൊ കൊറച്ച പേർക്ക് അത് വേണ്ടന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെയങ്ങ്
ഉം പക്ഷെ ഓടെ വന്നാ നല്ലതല്ലേ പൊതുവേ വെള്ളം ഒങ്ങ് പോകത്തില്ലേ ഒഴുകി അതൊക്കെ എല്ലാവർക്കും നല്ലതല്ല ഉം
ആണ് അവരൊക്കെയാണെങ്കിൽ വീട് തറയോടൊക്കെ ഇന്റർലോക്ക് കീട്ടെ ആഹ് ക്കെ അവർക്ക് അതുകൊണ്ട് വെള്ളത്തിന്റെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കൊന്നും അത് അറിയണ്ട എന്താ നമ്മള് കുറച്ച് പാ അവർക്കാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പക്ഷെ അത അവര് മനസ്സിലാക്ക ക്കുന്നൊന്നുമില്ല കേട്ടോ
അങ്ങനെ
പക്ഷെ അവരുടെ മുറ്റത്ത് വെള്ളം നിക്കുന്നില്ലല്ലോ അപ്പൊ അവർക്ക് പ്രശ്നമില്ല അതുകൊണ്ടായിരിക്കും ചൂടായിരുന്നപ്പോ ഒന്ന് മഴ പെയ്താ മതിയെന്നും പറഞ്ഞിട്ടുള്ള ഒരിതായിരുന്നു
മഴ വന്നപ്പം മിറ്റോ മൊത്തം ല്ലെ ആഹ് ആന്ന് അപ്പൊ വിചാരിക്കും ചൂടാ മഴയില്ലേ ഇല്ല ഇവിടെയും ഓടൊയൊക്കെ വരാനിരുന്ന ആയിരുന്നു നമ്മുടെ വീടിന്റെ ഭാഗത്ത് വരൊ യൊക്കെ വരാനായിട്ട് ഇരുന്നതാ ആ സമയത്ത് എന്ത് ഓടയിടത് വന്നപ്പോഴത്തേക്ക് അത് പകുതിക്ക് വച്ച് അങ്ങ് സ്റ്റോപ്പായി അവിടെയും എന്തൊക്കെ യോ വിഷയം ഇതുപോലെ നടന്ന്
ആണല്ലേ ഉം ഉം
പോയി പക്ഷെ ഇപ്പം റോഡിലോട്ട് പോവാൻ പോലും പറ്റുന്നില്ല അവിടെ എല്ലാം വെള്ളവാ നമുക്ക് അതൊന്ന് ആഹ് ഒന്ന് വണ്ടി ഉള്ളതോണ്ട് നമ്മള് നട പോകുമ്പഴത്തേക്കും നമ്മൾ അത്രേം ബുദ്ധിമുട്ടില്ല എങ്കിപ്പോലും ഈ വെള്ളം വന്നിട്ട് തെന്നി തെന്നി കെട ക്കു അല്ലേ അപ്പൊ നടന്നു പോകാനൊന്നും ആർക്കും പറ്റ് റ്റത്തില്ല പ്രായുള്ളോരൊക്കെ എപ്പഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നല്ലേ അങ്ങനെയെക്കുള്ള ബുദ്ധിമുട്ട
ഇവടേം അങ്ങനെട്ടോ വണ്ടി ഉള്ളവർക്ക് കൊഴപ്പല്ല വണ്ടി പോവാം റോഡും മൊ ത്തം വെള്ള പക്ഷെ നടന്ന് പോകുന്നവർക്കാ ബുദ്ധിമുട്ട് റോഡൊക്കെയാണെങ്കി പൊ ട്ടിപ്പൊളിഞ് കുണ്ടും കുഴിയായിട്ട് കെടക്ക്വ അനാത്തേക്ക് തെൻ വീ എവടാ കുഴി ഇന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല വെള്ളം കെടക്കുന്നതോണ്ടേ അത് മറിഞ്ഞ് ഈ പ്രായുള്ളവർക്ക് പർഞ്ഞ വണ്ടിഒന്നും ഓടിക്കാ അറിഞ്ഞൂടാത്തോര് നടന്നൊക്യാ പോണ് അവര് ചിലപ്പോ തട്ടി വെള്ളത്ത് വീഴോന്നൊക്കെയുള്ള ഒരുതിലിരിക്ക ഇവടെ
ഇതിന് മുമ്പ് ഇവടെ അടുത്തൊരാള് വണ്ടി പോയ സമയത്ത് ഇതുപോലെ വെള്ളം വന്നിട്ട് നമ്മുക്കൊന്ന് മഴ കൊറയുന്ന സമയത്ത് ഒന്നിച്ച് പറ്റുല്ലോ പറ്റി കെടന്ന് വണ്ടി ഓടിച്ച് അവടെ ചെളിച്ച് കെടന്ന് തെന്നി അടിച്ച് വീണ് അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് തന്നെ അപകടങ്ങള പക്ഷെ ഈ ഓടെന്ന് പറയുന്ന സംഭവം വന്നെങ്കി കൊറെ വെള്ളം അതിലൂടെ ഒഴുകി പോയി അങ്ങനമ്മക്ക് അത്രേം വൃത്തിയായി കിടന്നേനവടെ പക്ഷെ അത് മനുഷ്യര് മനസ്സിലാക്കുന്നില്ല അത്രേള്ളു ആഹ് അതാ
നമ്മള് എന്ത വെയിലായിരുന്നപ്പ ഭയങ്കര ചൂടായിര്ന്നു അന്നേരം വിചാരിച്ചൊന്ന് മഴ പെയ്തെങ്കിലെന്ന്
അതെ വെയിലെന്ന് പറയുമ്പ പറയണ്ട ഉം
ഭയങ്കര ചൂടായിരുന്നു അപ്പൊ മഴ പെയ്തു മഴ പെയ്ത് കഴിഞ്ഞപ്പഴേക്കും ഇങ്ങനെയക്കെയുള്ളൊരു ബുദ്ധിമുട്ട് സ്കൂളി പോന്ന പുള്ളാർക്കായാലും ജോലിക്ക് പോന്നവർക്കായാലും ഭയങ്കര ബുദ്ധിമുട്ട് ത്തോട്ട് എറങ്ങാൻ പറ്റത്തില്ല അതേപോലുള്ള
ഇവടെ തന്നെ അതെ ഇവടെ കു ഈ മഴ വന്ന കഴിഞ്ഞപ്പോ ഈ പിള്ളാരെ കൊണ്ടാക്കുന്നതിനൊക്കെ ഭയങ്കര രാവിലെ നമ്മള് രണ്ട് മൂന്ന് ട്രിപ്പ് വണ്ടി വേണം കൊണ്ടാക്കാൻ അതാ വെള്ളത്തി കൂടെ വണ്ടി ഓടിച്ച് വണ്ടി വെരെ നശിച്ചു സത്യം പർഞ്ഞ ആ ഒരു
വടെ അതുപോലെക്കെ തെന്ന അത് എല്ലാവര്ടേം കൂടെ ഒന്ന് ഒത്തൊരുമയോടെ നിന്നായിരുന്നെങ്കി ഇതെല്ലാം കറക്റ്റായേനേര്ന്നു കേട്ടോ ചെലോര് ന്ന്ങ്ങന പ്രശ്നൊണ്ടാക്കാൻ
അതെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളെ ചിന്തിക്കുന്നുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതാ
ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം ഇവിടെല്ലാവരും വ റ്റവും കൊർച്ച് ഈ കണ്ടങ്ങളൊണ്ടായിരുന്നു അത് നെകത്തി വീട് വെച്ച് വീട് വെച്ചപ്പഴാണ് ഈ വെള്ളകെട്ട് ഇത്ര ആയത് ട്ടോ അപ്പൊ ഈ വീട് വെച്ചവരന്നില്ലെങ്കി ഈ കണ്ടങ്ങൾ നെകത്യ വീട് വെക്കുന്നത് ഇനി മഴ പെയ്താല് വെള്ളോക്കെ എങ്ങോട്ട് പോവും എന്നൊന്ന് ചിന്തിച്ചൊരു ഓടേടെ സംവിധാനം ചെയ്യോ അല്ലെങ്കി അതിന് മെമ്പറെ കണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവര് നികത്തിയെല്ലാം അവരുടെ വീടൊക്കെ വെച്ച് കഴഞ്ഞപ്പത്തേക്ക് പിന്നെ പാവത്തികള് നമ്മള് ഓടക്കിന്നപ്പം ഇവനങ്ങ അവരെ സൈഡിൽ കൂടെ ഓട വെരത്തില എന്നൊക്കെ ഇതേ ഇപ്പമൊത്തം വെള്ളമായി
ഇവിടെ അതുപോലെ തന്നെ ഓടേടെ വി ത് വന്ന് കഴിഞ്ഞ് ഇവിടം വരെ എത്താനായിട്ട് എല്ലാംഏ ഏകദേശം എല്ലാം ഓക്കെ ആയതാ അവരത് കുഴിക്കാനായിട്ടിരുന്നതാ അപ്പം കുറച്ചു പേര് എന്നിട്ട് കുഴപ്പമില്ല ഇവിടെ വെള്ളം നൽക്കത്തില്ല അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് ഓടെ ക്യാൻസൽ ചെയ്തു അവസാനം ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം മഴ പെയ്തപ്പോ അവിടെ മനുഷ്യർക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ഇപ്പൊ ഈ പറഞ്ഞവരാരും ഇവിടെ ഇല്ലതാനും അതാണ് അവസ്ഥ അങ്ങനത്തെ അവസ്ഥയ പിന്നെ
പിന്നെ എന്തുവന്ന ഇപ്പൊ ഒന്ന് മഴ തോന്ന് നിക്കുവാ കൊറച്ച് നാളെയും കൂടി ഒന്ന്
ആഹ്
നാളെയും കൂടി ഒന്ന് മഴ തോന്നി ണെങ്കി ആഹ് നാളെയും കൂടെ ഒന്ന് മഴ തോന്നയിക്കുകയാണെങ്കിൽ ഈ വെള്ളം കുറച്ചങ്ങ് ഇത് വലിഞ്ഞങ്ങ് പോവും കെട്ടാ
ഉം
പക്ഷെ ഇങ്ങനെ പെയ്ത് തോണ്ടെങ്ങനെ അടുപ്പിച്ച് പെയ്തോകൊണ്ടങ്ങ് നിർത്താതിരിക്കുമ്പഴ ഈ വെള്ളം കൂടുതലും
ഇത് ഇപ്പോഴത്തെ ഈ മഴയൊക്കെ കാണുമ്പോ നമ്മ ആരിക്കും ചൂട് എന്തോ ചൂടന്നല്ല മഴയില്ലാതിരുന്നെങ്കിലെന്ന് വിചാരിക്കും പക്ഷെ മഴയില്ലാതിരുന്നാലോ ചൂട്
ആഹ് ആവശ്യം ചൂട് കുറച്ചു നേരത്തേക്ക് ക്ക് മഴ പെയ്യാതിരിക്കുമ്പോ തന്നെ ഭയങ്കര ചൂടാ
ആന്ന് ആന്ന്
അതിന്റെകൂടെയാണെങ്കിൽ കൊതുകിന്റെ ശല്യൂണ്ട് ഇണ്ട് ട്ടൊ നമ്മൾ ഈ മഴ പെയ്ത് വെള്ളക്കെട്ട് കെന്റിംങ്ങ്ന്നേയ് കൊതുകിൻ്റെ ശല്യാ അതിൽ നിന്നും പല അസുഖങ്ങളൊക്കെ ഉണ്ടാവൊല്ലോ നമുക്ക്
ആന്ന് ആന്ന് ആന്ന് സഹിക്കാൻ വയ്യ ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തൊക്കെ സ്കൂളും തുറപ്പായി മഴയും അഴുക്കിലൂടെ ഒക്കെ നടന്നും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും
ഒന്നും പറയാം നമ്മുക്ക് വലിയവരാണെ പിന്നെയും സഹിക്കും കുഞ്ഞുങ്ങളുടെ കാര്യംന്ന് പറയുമ്പോൾ അവർക്കത് പഠനവും ഇത് എല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ്
ഓരോരോ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഉം ചൂട് സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇടക്കൊ ഒരു ചൂട് വന്നു
ഭയങ്കര ചൂടായിരുന്നു നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു തായിരുന്നു അന്നേരം നമുക്ക് ഈ ജോലി ക്കി പുറത്ത് നിന്ന് ജോലി ചെയ്യുന്നവരുണ്ടല്ലോ മേശിരി കൽപ്പണി അങ്ങനെ ഉള്ള പലവിധം ജോലി ക്കാരുണ്ടല്ലോ അവർക്കാണ് കൂടുതലും ഈ ചൂട്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിയെത് കേട്ടോ അവർക്കൊന്നും പെയിന്റ് പണിക്കാർ അവർക്കൊക്കെ അത്ര വെയില് അവർക്ക് നേരിട്ട് അടിക്കുവല്ലേ അവരു ദേഹത്തോട്ട് അത്ര ചൂട് അന്ത് അങ്ങനെ ആ ഒരു കാലാവസ്ഥ അങ്ങനെ ആയിരുന്നു അന്നേരം നമ്മള് വിചരിച്ചു ഒന്ന് മഴ പെയ്തെങ്കിൽന്ന് പക്ഷെ മഴ പെയ്ത് ഇത് പ്പെ നമ്മെടെ സൊ മിറ്റത്തെ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോവാള്ള സൗകര്യമൊന്നും ഇല്ലാതെ വന്നപ്പോ നമ്മൾ വിചരിച്ചു ഒന്നും മഴയ പെയ്യാതിരുന്നെങ്കി
സത്യം സത്യം ഈ ഒരു എടക്ക് ഹലോ
ആഹ് പറഞ്ഞോ
ആഹ് ആഹ് ആഹ് എടക്ക് ഇതുപോലെ രണ്ടു തവണ നമ്മുക്ക് ഉം എന്താ രണ്ടു ദിവസം ഒരു ചൂട് വന്നിരുന്ന് അപ്പൊ അവിടൊക്കെ ആ ഒരു ചൂടിന്റെ എഫക്റ്റ് അറിഞ്ഞിരുന്നോ അകത്ത് ഇരിക്കുമ്പോ തന്നെ നമ്മുടെ ആഹ് എന്തുവായിരുന്നു അകത്ത് ഇരിക്കുമ്പോ തന്നെ നമ്മക്ക്‌ ഇങ്ങനെ ഒന്ന്ലും തൊടാൻ വയ്യോ സാധനങ്ങൾക്ക് പോലും ഭയങ്കര ചൂട് ആ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ആദ്യായ്ട്ടാണെന്ന് തോന്നുന്നു സത്യം പറ ഈ ഒരു കൊല്ലം
ആന്ന് ആന്ന് ആണ് എല്ലാ വർഷവും ചൂടുണ്ടായിരു ട്ടുണ്ടെങ്കിലും ഈ ഒരു വർഷവാണെന്ന് തോന്ന്ന്ന് ഇത്രയും ഭയങ്കരവായിട്ട് രൂക്ഷമായിട്ടുള്ള ഒരു ചൂട് അനുഭവപ്പെട്ടത് മക്ക്
അതെ അതെ
അപ്പൊ ശരിയല്ലേ
ഹലോ
ഹലോ
ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ ഹലോ
ആഹ്
ആഹ് ആഹ് ആഹ് കേക്കുന്നു കേക്കുന്നു കോള് കേറി വന്നിരുന്നു എടയ്ക്കേ ആ അതാ ആഹ് ആഹ് ആഹ് യെന്ത് പിന്നെ ശരി സുഖായിട്ടിരിക്കുന്നുല്ലോ എല്ലാരും
ആഹ് സുഖം സുഖം
ആഹ് മോനൊക്കെ പഠിക്കാൻ പോവ്ന്നുണ്ടല്ലോ
ആഹ് ഒണ്ട്ണ്ട് ഒണ്ട്
ആഹ് പടുത്തക്കെ നല്ലല പോവ്ന്നോ
ആഹ് ഒണ്ടണ്ട്
ആഹ്
ശരി ആഹ്
ആഹ്